ആ ആ എന്ത
ആ സുഖാണ് സുഖാണ് ആ കേൾക്കാ ണ്ട് കേൾക്കാണ്ട്
ആ ആ വേറെന്തെല്ലാ കാലാവസ്ഥക്കെ നല്ല ഇതായിട്ടി ലു ള്ളെ മഴയൊക്കെ ഉണ്ടവടെ?
പ്പൊരു മൂടി പിടിച്ചൊരു കാലാവസ്ഥേ ണ്.
ആ ഇവിടെ രാവിലെ മുതലേ ഇങ്ങനെ തന്നെ വെയിലൊന്നും ഇല്ല മൂടി മൂടി പോലെ തന്നെ ഉള്ളത് മഴക്കാറായിട്ട് രാവിലെ നന്ന രാവിലെക്കെ നല്ല മഴയുണ്ടായി
ആ ഇല്ലേ ഇവിടെ മഴയൊന്നും ഇല്ലേ പക്ഷെ ആ മൂടി പിടിച്ചത് ഇപ്പ രണ്ടു ദിവസാ യിട്ട് നല്ല മൂടി പിടിച്ചൊരു കാലാവസ്ഥന്നെ മഴ പ്പം പെയ്യും പെയ്യും ന്ന് വിചാരിക്കും പക്ഷെ പെയ്യി ണില്ല പക്ഷെ ഭയങ്കര ചൂടാണ് അതെ തെ നമ്മുടെ ഉള്ള് ന്ന് ഇങ് ട്ട് ഒരു തരം പുഴുക്ക് ഇങ്‌ട് വരും സൈ ക്കാൻ പറ്റ ണ ത്രയും ചൂടാണ്
അ ആ വെക്കേഷൻ ആയിട്ട് ഇങ്ങനെ യാത്ര
വെക്കേഷൻ ആയിട്ട് യാത്രയൊന്നും പോയില്ല ഞമ്മളിപ്പോ നമ്മളട് ത്ത് ഫുഡ് ഒരു ഫുഡ്സ് പോട്ട് പോയി നമ്മള് കുറ്റിപ്പുറത്ത് ചോറ് മീനുംന്ന് കേട്ടിട്ടു ണ്ടോ റസ്റ്റോറന്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നു രണ്ടീസം മുന്നേ ഇ ഹ് റീൽസിലെല്ലാം കാണാലോ ഫുഡ്സ് ഒരു ഫുഡിന്റെ സ്പോട്ട്
വീട്ടിലൊക്കെ വെക്കുന്ന പോൽ ത്തെ ടേസ്റ്റി ആയി
വീട്ടിൽ വെക്കുന്നതിനേക്ക വീട്ടിൽ വെക്കണ ന്തി നെക്കാട്ടിലും അവിടുത്തെ മീനൊക്കെണ് ഭയങ്കര ഭയങ്കര ടേസ്റ്റിയാണ് അതിന്റെ രു മസാലിം സീ ഫുഡ്ന്ന്‌ അങ്ങനെല്ല ആ സീഫു ഐറ്റംസ് പറയാ പിന്നെ നോൺ വെജ്ജില് ആ അവര് പിടി ചി ട്ട് അതെ അതെ ഫ്രഷ് ആയിട്ട് അവരപ്പോ ക പ്പോ കുക്കീതിട്ട് നമക്ക് ലൈവ ആയിട്ട് കുക്കീ തോണ്ടിരിക്കും അ പ അപൊ ഞ മക്ക് ഞമ്മക് വേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കില് വളർത്തൊന്നല്ല വളർത്തല്ല വളർത്തല്ല മറ്റേ വളർ ല്ലേ മറ്റേ മീൻ തന്നെ കടൽ മീൻന്നെ ഉം ഉ നല്ല ഫുഡാ കേട്ടോ പിന്നെ അവിടെ ഒരു ഫുഡിന്ന് എന്ന് പറഞ്ഞ ണ്ടെങ്കില് നമ്മള് മീൻ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ എഴുപത് രൂപയള്ളൂ അവിടെ ഫുഡിന് ആകെ അവിടെ ചോറും രണ്ട് മൂന്ന തരം കറി കിട്ടും ചോറ് സാമ്പാറ് മീൻകറി അതേപോലെ തന്നെ മാമ്പഴപുളി രിയുണ്ടാവും പിന്നെ അവിയല് കാളൻ പിന്നെ ഉപ്പേരി പിന്നെ ഒര്ത് മാങ്ങയും തേങ്ങോ കൂടട്ട് ഒരു ചമ്മന്തി ഉണ്ട് ഒണക്ക കൊഞ്ച് ചമ്മന്തി
ആഹ് അതിന് പുറമേ നമ്മള് മീന് മീന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാ
ഇത്രോം അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത മതി വെറും എഴുപത് രൂപക്ക് നമ്മള് മീനത് എന്നും വാങ്ങാൻ ക്യാശ് ഇല്ലാന്നൊണ്ടെങ്കി നമുക്ക് നല്ല കുശാലായിട്ട് ഫുഡും കഴിച്ചിട്ട് അവിടുന്ന് പോരാം മു അടിപൊളിയിട്ട് കഴിച്ചു പോവാം ഫ്രൈഡ് ഐറ്റംസ് ആഹ് ഫ്രൈഡ് ഐറ്റംസ് തവാ കറിയും അങ്ങനൊക്കെ ഉള്ളെ അടിപൊളിയായിട്ടും നല്ല മസാലകായിട്ടും ഭയങ്കര ടേസ്റ്റി ആണ് നല്ല തിരക്കാണ് അവിടെ വേ നമ്മൾ ഇക്രൊ കന്
എനിക്ക് കൂന്തൽ ഫ്രാ കുന്ത അങ്ങനെ ഈ ഹോട്ടലൊക്കെ പോയി ഇങ്ങനെ കൂന്തൽ ഫ്രൈ അതൊക്കെ എനിക്ക് ഭയങ്ക ഇഷ്ടാ കൂന്തല്
ആഹ് ഒര് ആഹ് പിന്നെന്താ പിന്നെന്താ കേട്ടിണ്ട് അതൊക്കെ ഒരിക്ക പോയിട്ട് ഇങ്ങള് അവിടെ ഒന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോണം എന്നിട്ട് അവിടത്തെ തെരക്കൊന്ന് നിങ്ങള് അറിയന്ന വേണം അവിടെ ചെയ്യേണ്ടതാണ് അവിടുത്തെ ഫുഡ്ഡ്ന്ന് പറഞ്ഞിട്ട്ണ്ടെങ്കില് അവളൊരു വല്ല്യരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കി നമ്മളൊരു രക്കുള്ളരൊവസ്ഥ ആലോച്ച് നോക്കൂ അയിന്റെ ബേക്കില് ആൾക്കാര് ഫുഡ് കഴിച്ചു ഭയങ്കര തെരക്ക് മൂന്ന് മണിവരെ അവിടെ ഭയങ്കര തെരക്കാണ്. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പം നമ്മൾ ഒരു ചെല കല്യാണത്തിന് പോയാലും ഫുഡ് ഒക്കെ. കഴിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മള് തെരക്ക ഇക്കോണ്ട് ബാക്കിലാള് വന്നട്ട് ഞമ്മള് ങ്ങനെ ഫുഡ്ഡ് കയ്ക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട പിന്നെ അത്ങ്ങനെ സി അത്ര തെര അവിടങ്ങനെ നമ്മടെ കാവല് ഇണ്ടാവും ആൾക്കാര് അവടെ സീറ്റ് അവടെ എപ്പോഴും പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഒന്ന് അവടെ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ചോറും മീനുന്നുള്ളത് അടി പൊളി ഇഷ്ടം പോലെ അയിന കുർ ച്ചിട്ട്ള്ള റിവ്യൂസോള് ഒരുപാട് അതേ അതേ അതേ ഒന്ന് പോയി നോക്കണട്ടോ അടിപൊളിയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യണ്ട സംഗത്യന്നെ. ആ ഉച്ചക്ക് ഒരു പതിനൊ ഒരു പതിനൊന്നു മണി അല്ലല്ലാ ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ വരേണ് അവ്ട് ത്തെ ലഞ്ച് ടൈം. അപ്പൊ പോയാ മതി രാ ഇപ്പങ്ങളെ എവിടെ ആണെങ്കിലും ട്രെയിനാണെങ്കിലും ഒക്കെ വന്ന് ഫുഡ് സുഖായിട്ട് കഴിച്ച്
ആ നമ്മുടെ ഇവിടെയൊക്കെ എരിയേല് ഇണ്ടൊക്കെയുണ്ട് സീ ഫുഡ് ഐറ്റം ഉം ഫുഡൊക്കെ കിട്ടുന്നത്ണ്ട് നമ്മളെ എവിടെ അയിമ്പത് ആ അതന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഭാഗത്തുണ്ട് പിന്നെ അയിമ്പത് രൂപക്കാണ് ചോറ് അതിന് അത് ൻ്റെ കൂടെ എക്സ്ട്രാ എന്തെ എന്ത് മീനായാലും ഫ്രൈ ചെയ്ത് റ്റ് വാങ്ങിക്കുന്നൊണ്ട് ഇ എല്ലാത്തിനും അയിമ്പത് പക്ഷെ അത് അയിക്കൂറ കല്ലുമക്കായി മാ ത്രം ആ നൂറ്റിഅൻപത് രൂപ വെച്ചിട്ട് അങ്ങെ അതൊണ്ടെങ്കിൽ മാത്രം ഡിഫറന്റ് ബാക്കി എന്തെടുത്താലും അയിമ്പത് രൂപ പിന്നെ നമുക്ക് ചോറും
ആ അത് ശരി ഇവിടെ ഇ ആ ആ ഇവിടെ ഒരുപാട് കറികളുണ്ട്ട്ടോ ഒരുപാട് കറിക കിട്ടണുണ്ട് ആ സ അച്ചാ സാമ്പാറ് ഈ പായസം അടക്കം കി കിട്ടുന്നുണ്ട് കറി അതില് പിന്നെ കൂട്ടാൻ കറികളൊക്കെന്ന് പറയുമ്പഴേക്കും എത്ര തവണ വേണെങ്കിലും തരും വേണെ വേണ്ടേന്നങ്ങനെ ചോദിച്ചോണ്ടേരിക്കും അതിനൊന്നുവില്ല നമുക്ക് ലാവിഷായിട്ട് ഇഷ്ടം പോലെ കഴിച്ചു പോരാം ഇപ്പൊ ഞങ്ങളിപ്പോൾ മിഞ്ഞാന്ന് വെക്കേഷനായിട്ട് മ മോള് വന്ന സമയത്ത് ഞങ്ങള് പോയിട്ട് കഴിച്ച് ബോ ഒരു കു ഇതെന്താണ് ഞണ്ടു വേണന്ന് പറഞ്ഞിട്ടാ പോയത്ട്ടോ അന്ന് ഞണ്ടാ അടുത്തത് പക്ഷേ നമുക്ക് ചോറും എല്ലാം കൂടെ കഴിച്ച് ഞണ്ടൊന്നും കഴിച്ചിട്ട് തീരണില്ല. നമുക്കങ്ങട്ട് നമു നമുക്കൊര് കുറച്ച് കഴിഞ്ഞ് നമ്മക്ക് ഏത് ഫുഡ് ആണെിലും കുറച്ചു കഴിഞ്ഞ വയറിന് ഫുള്ളായി കഴിഞ്ഞാ നമക്ക് മടുപ്പ് വരുല്ലോ പിന്നെങ്ങ് കഴിച്ചു തീർത്തൂന്ന് പറയാം. അപ്പം നിങ്ങളവിടൊക്കെ അങ്ങനെയധികം ഫു്ഡ് സ്പോട്ടുകളൊക്കെ അങ്ങനെ തന്നെ ഈ നാടൻ ഫുഡും എല്ലാം ഉണ്ടാവൂല്ലേ
ആ നാടൻ ഫുഡിന് വേറെ തന്നെ സെപറേറ്റ ഉള്ള ഹോട്ടൽസും ഉണ്ട് പിന്നെ രണ്ട് മിക്സ്ഡായിട്ട് ഉള്ളതു കൊണ്ട് അറബിക് ഫുഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഫുഡിന്റെ ഐറ്റംസ് ഉള്ളത്ണ്ട് നമ്മളിവിടെ ന ന നമ്മടെ ഇവിടെ മലബാർ ഏരിയാണ് അപ്പം ഫുള് കൊണ്ടുള്ള കളിയാണ്. ഈ സൽക്കാരങ്ങൾക്കായാലും കല്യാണത്തിനായാലും കൊറേ . കല്യാണത്തിനു തന്നെ ഉണ്ടാവും ചോറ് അലിസ
ആ ആ അല്ല ഞാ ആ ആ ആ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ വടകര ഭാഗത്തൊരു കല്യാണം ത്തിനു പോയ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നെ അവിടെ അൽസ ഇങ്ങൾ പറഞ്ഞ
ആ ഇപ്പം അലിസ അലിസ അലിസ പോലണ്ട് ഇപ്പം വേറൊ വന്നിട്ടുണ്ട് ഇപ്പം അലീസാന്ന് പറയും അത് എരി എരിവുള്ള ടൈപ്പാണ് അല്ലല്ല അത് വേറെ സംഭവവാ അത് പിന്നെ ഒരു കുറച്ച് ഒര് നമുക്ക് ഒരു സ്പൈസ് ഉള്ള ഒരു എരിവ് അത്ര വല്ല്യ എരിവില്ല പക്ഷേ മറ്റേതുപോലത്തെ അത്ര മധുരമുട്ട് കഴിക്കുന്നതല്ല. അത് കുറച്ചൊരു ഇതായിട്ട് കഴിക്കുന്നത് മസാല മസാല
ആ ആമനസ്സിലായി ആ ആ ആ മറ്റേതിന്റെ കൂടെ ഒരു മധുരം കൂടെ ഉണ്ടാവല്ലോ അല്ലെ പഞ്ചസാരടേത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവല്ലോ.
ണ്വും അ നമുക്ക് ഷുഗർ വാണ്ടുന്നവർക്ക് അത് ആഡ് ചെയ്തിട്ട് കഴിക്കാം പിന്നെ അല്ലാത്തവർക്കാണ് അതിന്റെ കൂടെ ചിക്കൻ ഒക്കെ ഇട്ടിട്ടല്ലേ ആക്കുക
ആഅത് ശരി ആ ശരി ആ ആ ആ ആ പക്ഷെ നിങ്ങടെ അവിടൊക്കെ നല്ല ഫുഡുകളൊക്കെ ഭയങ്കര ഇതാണല്ലേ ഭയങ്കര ഫുഡ്സ് ഒക്കെ ഉണ്ട് ഫുഡ്കൾ ഉണ്ട് അവിടെ നമ്മുടെ ഏരിയയിൽ അത്ര തന്നെന്നും ഇ ഇല്യാ എന്നാലും ഇപ്പ അവിടുത്തെക്കെ കണ്ട് പഠിച പാത പിന്തുടർന്ന് വരുന്നുണ്ട് ഇവിടെ
അതുപോലെ കല്ലുമക്കായ പൊരിച്ചത് അതല്ലോ ഫേമസ് ആണ് കല്ല്മക്കായ പൊരിച്ചതൊക്കെ അതൊക്കെ ആ അതുപോലെ കടികളും കടികളും കൊറേ തരം കടികളുണ്ട് ക കടികളന്റെ ആളുകൾ നേരം കന്നായിട്ടുണ്ടാവും ആ ഇങ്ങനെ ഉം ആ വീട്ടിൽ ഉണ്ടാക്കോം ചെയ്യും വീട്ടി നമ്മള് പിന്നെ മെയി ണ്ടാക്കീട്ട് നമുക്ക് ഇങ്ങനെ പിയാപ്ല സൽക്കാരോന്നൊക്കെ പറയു
ആ അതെ അതെ നമ്മളെ അല്ല നമ്മളെ നാട്ടിലുണ്ട് കണ്ണൂര് ര് അമ്മളെ അമ്മളെ റിലേറ്റീ കീസുണ്ട്. അവര് ഇങ്ങനെ വന്ന അവര് വന്നാലവ്ട്ത്തു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേക്കാം പിന്നെ അധികംങ്ങൾ രാത്രിയിലധികം ചോറൊന്നും കഴിക്കൂല ല്ലേ എന്തേലും ഫുഡ് പലഹാരങ്ങളൊ
വേറെ ആ ഇങ്ങനെ ഓരോ നാസ്തകൾ നാസ്തകളൊക്കെ പോലത്തത് അങ്ങനെ ഉണ്ടാക്കും. അതന്നെ ഒരു തരം ആയിരിക്കൂല ഫുഡ് ഉണ്ടാവു അ എന്താലും രണ്ട് മൂന്ന് തരം നാല് തരം അങ്ങനൊയൊക്കെ ഉണ്ടാവും
നിങ്ങൾക്ക് ഫു അടുക്കളേന്ന് കേറാൻ നേരം ഇണ്ടാവൂലല്ലോ? ആ ഏ ഫുഡ് ഫുഡ് കഴി പിന്നെ അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ നേരത്തെ ഫുഡ് ഒന്നും കഴിക്കൂലല്ലോ?
ഇജ് കാണണം
ആ ടേബിള് നിരന്നിരിക്കണല്ലേ? ഉം ഞങ്ങളവിടെന്നും അങ്ങനൊന്നും ഇല്ല ട്ടോ. ഞങ്ങളെ ഈ ഭാഗത്തൊന്നും അധി
മധുരത്തിന്റെ ഐറ്റംസ് ആയാലും എരിവിന്റെ ഐറ്റംസ് ആയാലും കുറേ തരം ണ്ടാവും.
ആ ഇവിടെ അത്രോന്നില്ല. ആ അതിന് വേണ്ടിട്ട് നമ്മളെ ആങ്ങ ആൾക്കാരങ്ങട് കണ്ണങ്ങട് തള്ളണം കണ്ടി റ്റ്ലേ അത്ര ഇതാണ് അത് ഔ മോശാണ് നിങ്ങക്ക കുറഞ്ഞു പോയി കഴിഞ്ഞാല് തോന്നിണ്ട്
ആ പക്ഷേകതന്നെ അധികം ഫുഡ് വെയ്സ് റ്റാവൂല്ല എന്നാലും എല്ലാരും കൂടി അങ്ങനായിട്ട് കഴിക്കും. കഴിക്കാതിരിക്കൂല. ഉം ച്ചിലയിടങ്ങളിൽ അങ്ങനൊരു അതെ ആ പിന്നെ പൈസ ഉള്ളവരുളൊക്കെ നല്ല പോലെതാക്കും ക്ഷ നമ്മളിപ്പൊത് പ്പോ അങ്ങനെ കുറേ കുറ ക്കല ആമക്കളൊന്നും അങ്ങനെ കഴിക്കൂല. അപ്പൊ അങ്ങനെ കഴിക്കാത്തേസം ഇങ്ങനെ വെച്ചിട്ടും കാര്യം ല്ലാലോ? മോശാവല്ലേ ചെയ്യാ. അത് പിന്നെ പിറ്റേന്നേക്ക് എടുത്ത് കഴിക്കാൻ പറ്റാത്തെ ഒക്കെ അതങ്ങനെ വെ വച്ചാല് വേസ്റ്റ് ആകല്ലേ പിന്നെ നമ്മള് തൊ തൊട്ട അയൽവാസികൾക്കൊക്കെ അങ്ങനെ കൊടു ക്കും ഒക്കെ ചെയ്യും. അയൽവാസികളും കൊറവാ ഇവിടെ എന്റെ വീടിന്റെ മുന്നിലും ബാക്കിലൊന്നും ഇല്ല അയൽവാസികൾ കുറവാണ്. അവരൊക്കെ വീട് പൂട്ടി ഉം ഇല്ല വീടുണ്ട് വീട് കൂട്ടി പോയാ അങ്ങ് പുറത്തേക്ക് പോയി നിക്കുന്നവരാണ്
ആ അത് ശരി അപ്പൊ അധികം ആൾക്കാരില്ല തൊട്ടടുത്തൊന്നും ആ പിന്നെ അത തുപോലെതന്നെ നിങ്ങളവിടെ രാവിലെയൊക്കെ ഫുഡ് ഒക്കെ കഴിക നേരം വെളത്തെ ഉടനെ ഒന്നും കഴിക്കില്ലല്ലോ
നേരം വളുത്തഉടനെ ചായ പിന്നെ പഴം പാട്ടിയതും ഒക്കെൊക്കെ അതങ്ങനെ കഴിക്കും എന്നിട്ട് പിന്നെയാണ് നാ
ആ ഇവിടന്നും അങ്ങനൊന്നല്ല രാവിലെ എണീറ്റൊരു ഏഴ് ഏഴര ആവുമ്പോ ചായ ദോശ ചപ്പാ പു പുട്ടോ പത്തിരിയോ അങ്ങനെ എന്തേലും ഏ പിന്നെന്നുല്ല രാവിലെ ഒരു ഏഴര എട്ട് മ എട്ടുനുള്ളിൽ എന്തായാലും ഞ കഴിച്ചിരിക്കും ഏഹ അല്ലാതെരു കാല ചായ വെറുതെ കുടിക്കണവരുണ്ട് ആ അല്ലാതെ അതിന്റെ കൂടൊരു കടിയും പിന്നൊരു കടിയൊന്നുല്ല
ആ ഇവിടെ അങ്ങനെല്ല ഇവട ആ ശരി ഇവിടെ രാവിലെ ഒന്ന് കഴിഞ്ഞ് പിന്നെ രണ്ട രണ്ടാമതി നാസ്ത പിന്നെആന്ന്
ഉ ആ അപ്പൊ ചോറ് കഴിക്കണംസമയം എപ്പഴാ നിങ്ങളെ
ഓ ഒരു മണി ഒന്നര തന്നെ ആവും
ആ ശരി ആ ആ ആ
ഒക്കെ റെഡിയാവും പിന്നെ നാസ്തേ ആക്കുന്നെ ന്റെ ഉള്ളിൽത്തന്നാ എല്ലാം ഒരുമിച്
ഉ ഉ ഉ ഉ അല്ല ഓരോ ഓരോ നാട്ടിലും ഓരോ ഓരോ സിസ്റ്റം അല്ലേ ലെ
ഉം ഉം അത് ചെയ്ത് വരുന്ന ആ ഒരു റുട്ടീല് തന്നെ ചെയ്തു എന്നാണെങ്കിൽ അത് തന്നെ ആയിട്ട്
ആ അതെ അതെ അതെ ആ അത് ശെരി അല്ലാപ്പ അതേപോലെ നിങ്ങളവിടെ കല്യാണത്തിന് അങ്ങനെ ഇപ്പൊ ബിരിയാണിക്ക ഒന്നും ആണെങ്കിലും അധികം കൂടുതൽ ചിക്കൻ ഒന്നും ഉണ്ടാവില്ലോ നിങ്ങവിടെ
ഇണ്ടാവും ഇല്ലാണ്ടൊന്നൂല്ല വേറെ ഇണ്ടാവു അല്ലോ
ഇത്തിരി പോയ സമയത്ത് കണ്ണൂര് ചെന്നിട്ടോ? ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവിടെ കല്യാ ആഹ് ബിരിയാണീയിലൊക്കെ ഓരോരുത്തർക്കും ഓരോ പീസൊക്കെ കൊടുക്കണള്ളൂ.
ആഹ് ആഹ് അത് സെറ്റ് ചെയ്തിട്ടേക്കുന്ന ആ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ചില ചില സ്ഥലത്ത് അങ്ങനെ ആരിക്കും പക്ഷേ നമ്മുടെ ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ വേറെ ഫ്രൈഡ് ആയിട്ട് അതുകൊണ്ടാവും
ആ എല്ലതും ഇണ്ടാവും ആഹ് ആഹ് ഓലെ ഓരോ ഭാഗത്തക്കും ഓരോ ഇത്.